ഹലോ ഹലോ
ആഹ് കേൾക്കുന്നുണ്ടോ?
ആ ഉണ്ട് അവിടെ മഴ പെയ്യുന്നുണ്ടോ?
ഇല്ല മഴയില്ല ഫാനിന്റെ സൗണ്ടാ ആഹ്
ആ ശരി ഇവിടെ മഴ പെയ്യുന്ന സൗണ്ട് പോലെണ്ട്.
ആഹ് ആഹ് ആഹ് കുറച്ചു മുമ്പ് മഴ ഉണ്ടായിരുന്നു. ഇപ്പ ഇല്ല.
ആഹ് ഇവിടെയൊക്കെ നല്ല വെയിലായിരുന്നു ഇന്നലെ. നല്ല വെയിലായിരുന്നു.
ആഹ് ആഹ് ഇന്നലേം ഇവിടെ നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കുറച്ചു മുമ്പ് മഴയുണ്ടായിരുന്നു.
ആ ഇന്ന് രാവിലെ ചെറിയൊരു ചെറുതായിട്ടൊന്ന് ചാറിയിട്ടുണ്ട് തോന്നുന്ന്. ചെറിയൊരു സൗണ്ട് കേട്ട്. ആറുമണിയൊക്കെ ആയപ്പോ ഉം. പിന്നെന്താ? ചായ പരിപാടിയൊക്കെ കഴിഞ്ഞോ?
ഏഹ് ഇല്ല നടന്നോണ്ടിരിക്കുന്നു.
ആഹ് മദ്രസില് സ്കൂളിൽ പോണ കുട്ടികളുണ്ടോ?
ഇല്ല. എനിക്ക് മൂന്ന് മാസം ആയിട്ടുള്ളൂ. മൂന്ന് മാസൊള്ള കൊച്ചൊള്ളൂ.
അതെയോ ആഹ് ആഹ്. ആഹ് അപ്പൊ റെസ്റ്റിലായിരിക്കൂലേ.
ആഹ് ഹ ഹ അമ്മ ഫുഡ് ഉണ്ടാക്കല ആഹ് എന്റെ വീട്ല.
ആ വീട്ട് ഹസ്ബൻഡറിന്റെ വീട്ട് പോയിട്ടുണ്ടാവില്ല അല്ലേ.
ഇല്ല ഇല്ല. സിസേറിയനും കൂടെ ആയിരുന്നേ. അതിന്റെറെ കൂടെ ദൂ രോം ഉണ്ട് ഹസ്ബൻ്റിന്റെ വീട്ടിലാ പോകാന്. അപ്പൊ ആയകൊണ്ട് ഇത്ര നേരം ഇരിക്കാന് ബുദ്ധിമുട്ട്
ആഹ് എൻ ആഹ് എന്ത് കുട്ടിയാണ്?
മോളാണ്.
ആഹ് അതുശരി. മോളന്നിട്ട് ഉറങ്ങാണോ?
ആഹ് ഇപ്പൊ ഉറക്കാ
ആ രാത്രി ഒക്കെ ഉറങ്ങോ?
ഇല്ല. അവ പിന്നെ കുറേ നേരം എല്ലാം ഉണർന്നൊക്കെ ഇരിക്കും.
ആ ഇപ്പം പിന്നെ കളീന്റെ പ്രായമൊക്കെ തുടങ്ങിയല്ലോ. മൂന്ന് മാസം ഒക്കെ ആവുമ്പോ.
ആഹ് ആഹ്
അവര് കളിക്കാനും ഒക്കെ തുടങ്ങിയല്ലോ.
ആ ചുമ്മാ കാലിട്ടൊക്കെ അടിക്കും ചിരിക്കും.
അപ്പ പിന്നെ അവര് ഉറക്കൊക്കെ കുറയും. പിന്നെ കളിയായിരിക്കും
ആഹ് ആഹ്
ഉം
ഓല്ക്കങ്ങനെ അന്തിക്ക് ഒറക്കൊന്നുല്ല ഇങ്ങനെ ഒണന്നും എഴുന്നേറ്റു ഒണന്ന് ഏഴുന്നേറ്റ് ങ്ങനെ കടക്കും
ആഹ് ഇനി ഒറക്കം കൊറയും അവര് കളിയും ചിരിയൊക്കെ തൊടങ്ങിയാ പിന്നെ
ആഹഹ് ആഹ് ജനി ജനിക്കുന്ന ആ ഒരു സമയത്തൊക്കെ ഒരു ഒന്ന് രണ്ട മാസൊക്കെ പിന്നൊക്കെ ഉറങ്ങൂല്ലേ
ആഹ് അപ്പൊ നന്നായിട്ട് ഉറങ്ങും അപ്പോല് കണ്ണ് തൊറക്ക്‌ണതെന്നെ ഞമ്മള് കാണൂല നന്നായിട്ട് ഉറങ്ങും പിന്നെ കളിയും ചിരിയും പിന്നെ ആളുകളെ നോക്കാനൊക്കെ തൊടങ്ങിയാല് പിന്നെ ഉറക്കൊക്കെകൊറയും ആഹ്ഒ ക്കെ അങ്ങനേ ണ് ആഹ് അങ്ങനെണ് ഇപ്പൊന്റെ കുട്ടിയൊക്കെ അങ്ങനെണ് രണ്ടു മാസക്കെ ഞാന് ഈ പ്രസവരക്ഷേ ലാ പ്രസവിച്ചു കടന്നത് അപ്പൊ ഈ ഒരു മാസം ഒന്നും ഓല് കണ്ണ് തുറക്ക്‌ണതെതന്നെ കാണൂല ഫുൾ ടൈം ഉറക്കായിരിക്കും പിന്നെ ഒരു മാസൊക്കെ കഴിഞ്ഞാലാണല്ലോ അവർക്ക് സൗണ്ട് മനസ്സിലാവ പിന്നെ ആളുകളെ നോക്കാ ആ ഇപ്പൊങ്ങനെ ഉറക്കൊക്കെ കൊറഞ്ഞ് പിന്നെ ക ഉണന്ന് കടന്നാതന്നെ കുറച്ചേരം കളിക്കും
ഉം ഉം എന്തെങ്കിലൊക്കെ ചോദിക്കുമ്പോ എന്നെ മുഖത്തോട്ട് നോക്കി ചിരിച്ച്ച് കാണിക്കും
ആഹ് അതന്നെ ആഹ് അങ്ങനൊക്കെണ്ടാവും പിന്നെ എടീ ഏയ് മൂന്ന മാസംതൊട്ട് ആറു മാസം വരെ അവരെ കളിയും ഭയങ്കര രസായിരിക്കും
ആഹ് ആഹ്
ഉം
അയിന് നാല് മാസൊ ക്കെ ആവുമ്പോഴായിരിക്കും ല്ലേ കമഴ്ന്ന് വീഴുന്നത്
ആ് ചില കുട്യാള് മൂന്ന് മാസൊക്കെ കഴിയുമ്പോേഴേക്കും ങ്ങനെ കൗലാന് തൊടങ്ങും തടിയില്ലാത്ത കുട്ടിളൊക്കെണെങ്കി പെ പെട്ടെന്ന് ചെയ്യും തോന്ന്ണ് തടിയൊക്കെള്ള കുട്യാളാവുമ്പോ കൊറച്ച് താമസിക്കും
ആഹ് ആഹ് എനിക്ക് വല്യ വണ്ണന്നുല്ല പിന്നെങ്കിലും ചരിഞ്ഞൊക്കെ കടക്കും ഹ്
ആഹ് ഇപ്പൊ മൂന്ന് മാസ ആയിട്ടല്ല്ള്ളൂ ആഹ് അഹ് നാലു മാസോം ചെല കുട്യോള് അഞ്ച് മാസൊക്കെ ആവണം കമിഴ്ന്ന് കടക്കണെങ്കി ആഹ് അങ്ങനെണ്ട് ചെല കുട്യോളോക്കെ നേരത്തൊക്കെ ചെയ്യും
ആഹ് ആഹ് ഇവള് കമിഴ്ന്നു വീ വീണിട്ടൊന്നുല്ല പിന്നിങ്ങനെ ചരിഞ്ഞു കടക്കു ഒരു വശത്തോട്ട്ങ്ങനെചരിഞ് കടക്കും എന്നിട്ട്ങ്ങനെ തല കൊണ്ടിങ്ങനെ ചരിയാൻ പോവുന്ന പോലൊക്കെ
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് ആയിരിക്കും ആഹ്
വേറെന്താന്നിട്ട് ബെടെന്ത്‌ ചായുടിച്ചോ?
ഏഹ് ഞാൻ ചായ കുടിക്കേല്ല.
ചായ കുടിക്കാറില്ലേ?
ഇല്ലല്ല ചായല്ല ചായ ചായേല്ല കട്ടനും ഇല്ല കടും കാപ്പിയില്ല
ആഹ് ഒന്നൂല്ല ഹ്
ഇല്ല ഞാന് വെള്ളം കുടിക്കും ആഹ് പിന്നെ കൊറച്ച് കഴിയുമ്പോ പിന്നെ രാവ് വെറും വയറ്റില് വെള്ളം കുടിക്കുവേ പിന്നെ കഴിഞ് കൊറച്ച് കഴിയുമ്പോ കാപ്പി കഴിക്കും കഴിക്കുമ്പോ അയിന്റെ കൂടെ എന്റെ പാലിൽ ഓഡ്സില്ലേ
ആഹ് ആഹ്
ഓട്സിട്ടിട്ട് കാച്ചീട്ട് കുടിക്കും
ഉം ഓട്സൊക്കെ പിന്നെ പാല്ണ്ടാവാനും നല്ലതാണ്
ആണല്ലേ
ആഹ് ഫീഡ്യ്യുന്ന ആളുകൾക്ക് ഓട്സ് നല്ലതാണ്
ആഹ് ഞാ ആഹ് ഞാനാണ് മേ തോന്നില്ലേ എനിക്ക് ഏഹ് ഞാൻ നേരത്തെ മുതലേ ങ്ങനെയാ ഓട്ട്സ് ഇട്ടാ ഓട്സാ ല്ലെങ്കില് ഓർലിക്സോ ബൂസ്റ്റോ അങ്ങനെയൊക്കെ എന്തേലൂക്കെ പാലിലിട്ട് കുടിക്കോള്ളൂ അല്ലേ
ആഹ് അഹ് നല്ലതുആണ് ഓർലി സ് അതൊക്കെണ് ഏഹ് നമുക്ക് പാലുണ്ടാവാനൊക്കെ ഓർലി സ് ഓട്സ് ഒക്കെ നല്ലതാണ്
ആഹ് ഞാൻ പ നേര്ത്തെ മുതലേ അങ്ങനെയാ പ്രഗ്നന്റ് ആകുന്നതിന് മന്നേ നേരത്തെ അങ്ങനെയാ
ഏഹ് ഇപ്പയ്ന് ഇപ്പത്തെ കുട്ടിളൊന്നു ചായ കുടിക്കല് കുറവാണ് ഇപ്പൊ എന്റെ കുട്ടികളൊക്കെ ചായ കുടിക്കൂലല്ലോ അവർക്ക്ഈ കൂടുതൽ പ ച്ചള്ളാണ് വേണ്ടത് ബിസ് രാവിലെ മദ്രസിൽ പോആൻ വേണ്ടിട്ട് ചായ കൊടുക്കണംട്ടോ നിർബന്ധണ് ചായ പാൽ ചായ അത് കൊടുത്ത അത് ബിസ്കറ്റ് മുക്കി കു കഴിക്കാൻ വേണ്ടിട്ട് മാത്രം
ആഹ് ആഹ്
ചായ കുടിക്കൂല ബിസ്കറ്റ് മുക്കികു ഏഹ് ബിസ്ക്കറ്റ് കഴിച്ചാല് ചായ വട വെക്കും
പ്പ ഇപ്പോഴത്തെ കുട്ടിളൊന്നും അങ്ങനെ അധികം ചായ കുടിക്കിന്നില്ല ഞാൻ കേട്ടിട്ടില്ല
ആഹ് ഇല്ല ഇല്ല എനിക്ക് അതേപോലെ ചായ പരിപാടി ഇല്ല
ഞാനാണെങ്കിലുണ്ടല്ലോ ഞാൻ പണ്ട് മുതലേ ഞാൻ പണ്ട് കുഞ്ഞുനാൾ മുതലേ ഇങ്ങനെയല്ല ചായേ കുടികേ ഇല്ല കടുങ്കാപ്പിയും കുടി ക്കില്ല കടഞ്ചായെം കുടിക്കില്ല അങ്ങനെ ആയിരുന്നു ആഹ് പണ്ടുല ആഹ് പണ്ടുതലേ അങ്ങനെന്നെയായിരുന്നു അപ്പ പിന്നെ കല്യാണ ക്കെ കഴിച്ചു ചെന്നപ്പോഴേ അവിടെ എല്ലാരും ഇങ്ങനെ രാവിലെ ചായ കുടിക്കുത്തൊരു പതുവുണ്ടല്ലോ അപ്പോയെന്നോട് ങ്ങനെ ചായ കുടിക്കാൻ പറയും അപ്പം ഞാൻ പറയും ഞാൻ കുടിക്കത്തില്ല ന്ന് പറയും
ഞാന് ഓർളിക്സെ കുടിക്കത്തുള്ളൂ ക്ഷെ ചില ആളുകൾ നമ്മൾ ഓർലിക്സേക്ക് കുടിക്കത്തുള്ളൂ എന്നൊക്കെ പറയുമ്പോ ഓര്ക് ആഹോ ഒർലിക്സെ കുടിക്കോള്ളൂ
പറഞ്ഞ് ഞാൻ ചായ കുടിക്കാറില്ല അപ്പ അതെന്താ അ അറിയുന്നില്ല. അതെന്താ ഞാൻ പറഞ്ഞ അത് എനിക്ക്ന അങ്ങനെയാ നേരത്തെ പോലെ അങ്ങനെയാ
ആഹ് ആ ഇവിടെ വരൊക്കെ കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷെ ഞാന് എനിക്ക് ഒരു ഒരു ചായ ഞാൻ നിർത്തിയത് ഞാൻ
കൊണ്ടോയ് ഞാൻ അങ്ങോട്ട് ട്ട് കല്യാണം കഴിച്ചിട്ട് ഇവിടന്ന് തന്നെ ഇവിടെ നമ്മുടെ അടുത്ത ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണം നടന്നത് എന്നിട്ട് ഇവിടെന്ന് ഹസ്ബൻറിന്റെ വീട്ടിലോട്ട് കൊണ്ട് പോയിട്ട് അന്ന് വന്നില്ല എന്ന് വെച്ചാ ഇവിടെ ഇവിട്ന്ന് അങ്ങെത്തിയപ്പോ തന്നെ സമയായി അപ്പൊ തിരി ച്ച് ഇങ്ങനെ വരാനും ഉള്ള സമയമില്ല എന്ന് വെച്ചാ പെണ്ണിന്റെ വീട്ടിലല്ലേ ആദ്യത്തെ രാത്രി പക്ഷെ ഇത് അവിടെ എത്തുമ്പോ തന്നെ ആഹ് എന്നെച്ചാല് ആ അവിടെ അങ്ങനെയാ
ആ ഞങ്ങള അവിടെന്ന് ഇവിടേന്നും അങ്ങനല്ല ഹസ്ബൻന്റെ വീട്ടില് കാക്ക ഇക്കാക്കാന്റെ വീട്ടിൽ തന്നെ അന്നുണ്ടാവാ
ആ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ നാട്ടിലന്ന് വെച്ചാല് കല്യാണം കഴിച്ചിട്ട് നമ്മുടെ പെണ്ണിന്റെ പെണ്ണിന്റെ സ്ഥലത്തിന്റെ അടുത്ത ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണം നടത്തിയിട്ട് പെണ്ണിനെ പെണ്ണിൻ്റെ വീട്ടിലാണ് കൊണ്ടു പോവുന്നത്
അങ്ങനെണ്ട് എവിടെ അറിയോ കാസർകോട് അതേപോലെ കണ്ണൂര് ആ ഭാഗങ്ങളിലൊക്കെ
ആഹ് എന്നിട്ട് പെൺ പെണ്ണിന്റെ വീട്ടിലാ അന്ന് കൊണ്ടു പോകുന്ന പെണ്ണിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നാണ് പിന്നെ പിന്നെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും എന്താണ് പെണ്ണിന്റെ വീട്ടില് ഫംങ്ഷൻ നടത്തിയിട്ട് ചേർക്കൻ്റെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട്പോക്കന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്
ആഹ് അത് ആ ഭാഗത്തൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങള ഇങ്ങോട്ടൊന്നുമില്ല ഇവിടെയൊക്കെ പെണ്ണിന്റെ ആ ആണുങ്ങളെ വീട്ടിൽ തന്നെ അന്ന് പിന്നെ രണ്ടു ദിവസവും ഞമ്മള് നമ്മള വീട്ടിന്ന് അവടെ വീട്ടിൽ പോയിട്ട് ചെലപ്പോ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെ വീട്ട്ക്ക് പോകാൻ പറ്റുക ആ അവനെ കണ്ട് പിന്നെ പിന്നെ ചെലേ ആളുകൾ െ ഉണ്ടകും വീട്ടിൽ പെട്ടെന്ന് അവർക്ക് നമുക്കൊരു ഒര അറിയാത്ത ഒരു വീട്ടിൽക്കല്ലേ നമ്മൾ ചെല്ലുന്നത് അതിന്റെ ഒരു ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെല്ലേ നമ്മള് അന്യ വീട്ടേക്ക് പോകുമ്പോ അപ്പൊ അങ്ങനെ ചെല ആളുകൾ പിറ്റേ ദിവസം തന്നെ ഒരു സൽക്കാരം വെക്കും ഒരു ഫംഗ്ഷൻ വെക്കും പിറ്റേ ദിവസം തന്നെ വെച്ചാല് പിന്നെ ഇവ അവര് ഇവിടെ വന്നിട്ട് നമ്മളെ ക്ഷണിക്കണം അസ്ബൻഡിന്റെ വീട്ടുകാരെ ക്ഷണിക്കണം എന്നിട്ട് പിന്നെ അവർക്ക് ഒഴിവുണ്ടെങ്കില് നിർബന്ധിച്ചിട്ടുണ്ടെങ്കില് പിറ്റേ ദിവസം തന്നെ പെണ്ണിന്റെ വീട്ടിലേക്ക് അവിടെ ഫംഗ്ഷൻ ആക്കും ആ അങ്ങനെ ആക്കും
ആഹ്
ചെല ആുകൾക്ക് പിന്നെ അതൊ ന്നും പ്രശ്നമ ഇല്ല ഇന്റെ നിന്നെ കല്യാണം കഴിച്ചൊക്കെ നല്ല ലോങ്ങാണ്
ആഹ് എൻറെ വീട്ടിലാണെങ്കില് ഇവിടെ ആണെങ്കില് ഒരിടത്തും നടക്കാത്ത പോലൊക്കെയുള്ള ഫംഗ്ഷനാണ് നമ്മടെ വെറൈറ്റി ആയിരുന്നു എന്നിച്ചാ ലോക ലോക എന്നിച്ചാ ഇവിടെക്കെ അങ്ങനെയാണ്. ഇങ്ങനെ ചെപ്പണിന്റെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ട് പിന്നെ പിറ്റേ ദിവസം ചെറുക്കന്റെ വീട്ടിലോട്ട് ഫംഗഷൻ വെച്ച് കൂട്ടിക്കൊണ്ട്പോകും അങ്ങനെ വഴിപാടി നമ്മളെ ഇവിടെ നാട്ടില് ഞാൻ എനിക് ലോങ്ങായനക്ക കൊണ്ട് നമ്മൾ തന്നെ പുതിയ ഒരിത് നിയമം കൊണ്ടന്നിട്ട് എന്ത് ചെയ്തെന്നോ എന്റെ കല്യാണം കഴിച്ചിട്ട് എന്നെ ഇവിടുന്ന് നേരെ ഏ ന്താ ഓഡിറ്റോറിയത്ത് ന്ന്നേരെ അങ്ങ് ചെറുക്കന്റെ വീട്ടിൽ കൊണ്ടുപോയി എന്നിട്ട് അന്ന് അന്ന് രാത്രീൽ അവിടെയാണ് കെടന്നത് എന്നിട്ട് പിറ്റേ ദിവസം എന്നിട്ട് പിറ്റേ ദിവസം അവിടെ ഫംഗ്ഷൻ വെച്ചിട്ട് അവിട്ന്ന് എന്നെ ഇങ്ങോട്ട് ട്ട് കൂട്ടിക്കൊണ്ട് വന്ന്
ആഹ് ആഹ്
ഏഹ്
ശരി ഏ സുഖം നമ്മളെ വീട്ട് തന്നെണ്ല്ലേ
അതാണ് അതാണ്
ആഹ് ന മുക്കൊരു മറ്റേത് രാവിലെ എണീച്ച് എണീക്കു എണീറ്റ് വരുമ്പളും നമുക്കൊരു പേടിയാണ് ഏത് ടൈമിലാണ് അവര് നീ ഒന്നും നമുക്കൊരുഅറിയാത്ത വീടല്ലേ
എന്നിട്ട് എന്ത് ചെയ്തുന്നോ എന്നിട്ട് അവിടുന്ന് എന്നിട്ട് പിറ്റേ ദിവസം അവിടുന്ന് അപ്പൊ എനിക്ക് ഇവിടുന്ന് ഞാൻ ആദ്യമായിട്ട് പോകുന്ന ഒരു സ്ഥലം എന്ന് ആദ്യയിട്ട് പോരുന്നരു നാട് ആദ്യയിട്ട് അതിയായിട്ട് കാണുന്ന ആൾക്കാാര് ആദ്യയിട്ടുള്ള ഇതായണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ ആഹ എന്നിട്ട് ഞാൻവിടെ ചെന്ന് ചെന്നപ്പോഴാണെങ്കിൽ അവിടെന്ന് ലോങ്ങായ്ന കൊണ്ട് എന്താ അവര അടുത്ത ആൾക്കാരും ബന്ധക്കാരും കാര്യങ്ങൾ മാത്രം ഒരു ഒന്ന് രണ്ട് ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ബസ്സിലകത്തെ വന്നോള്ളൂ
ആഹ്
അപ്പൊ അയൽവക്കക്കാരും അങ്ങനെയൊന്നും ഒത്തിരി ആൾക്കാരെന്നും വന്നിട്ടില്ല ഇത് ദൂരുവായ്നക്കൊണ്ടേ അപ്പൊ അവിടെ വെച്ച് അവര് അതിന് ഫംഗ്ഷൻ നടത്താന്ന് ഓർത്തത് അവിടെ ഇവർക്ക് വരാൻ പറ്റാനൊക്കെുണ്ട് അങ്ങനെ പിറ്റേ ദിവസം ആണ് അവിടെ ഫങ്ഷൻ വെച്ച് വെച്ചിട്ട് ഞാൻ മണവാട്ടിൻ്റെ പോലെ തന്നെ ഒന്നുകൂടെ ഒരുങ്ങി നിന്നു എന്നിട്ട് അവര് വേറെ ഡ്രസ്സ് ആഹ അറാജിടായിരന്ന് ആ ബ്രോക്കർ വഴി വന്ന് വന്നതാ
ആഹ് ആഹ്
എന്നിട്ട് എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് പിറ്റേ ദിവസം വന്നു വന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാനൊരു നാല് നാലു ദിവസവും എൻ്റെ വീട്ടിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെറുക്കന് ചെറുക്കന് ഞാനും ഇങ്ങോട്ട് വന്നത് അവിടെ ഫംഗ്ഷൻ നടത്തിട്ട് ചെറുക്കനും ഞാനും എൻ്റെ വീട്ടുകാരും കൂടെ ഇങ്ങോട്ട് വന്നു ന്നിട്ട് നാല് ദോസം എന്റെ വീട്ടിലായിരുന്നു അതുകൊണ്ട് എനിക്ക് സമാധാനയിരുന്നു
സമാധാനം പിന്നെ ആ നാല് ദിവസം കഴിഞ്ഞിട്ട് ഞമ്മള് അവരെ വീട്ടി പോകുമ്പോണ്ടൊരു എന്താ പറയാ നമ്മളെ നെഞ്ഞിന്റെ ഉള്ളിലും പള്ളൻ്റെ ഉള്ളിലൊക്കെ എന്താരു തീയിട്ട പോലെയാണ്
ആഹ് അപ്പൊ നാല് ദിവസം നാല് ദോസം പ്പ ഇങ്ങോട്ട് ഇവിടായിരുന്നു അപ്പോ എനിക്കൊരു സമാധാനമായിരുന്നു നാലു ദിവസങ്കിലും കിട്ടിയല്ലോ ന്ന് പിന്നെ അങ്ങട്ട് പോയപ്പോ ണ്ടല്ലോ ന്റെ മനസ്സില് ആ ടെൻഷൻ ആടിക്കുമ്പോളും ഞാന് ആ കുഴപ്പല്ല ഇന്ന് രാത്രി മാത്രം സഹിച്ചാമതിയല്ലോ നാളിഞ്ഞി
ആ പിന്നെ അവര് പ്പ അവരായിട്ട് നമ്മള് പരിചയ ആവുന്നത് വരെ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുംഅത് കഴിഞ്ഞാൽ പിന്നെ അവര്കൊഴാപ്പ കൊയ്പ്പല്ല അതെ ഹസ്ബൻഡ് നാട്ടി തന്നെയാണോ ആഹ്
ഇപ്പ എനിക്ക് ഇപ്പ എനിക്ക് ടെൻഷൻ കൊറെ മാറിയെ അത കൊറെ കൊറെ ടെൻഷന ആയിരുന്നേ ഉം
എന്നാ ശരിയെടാ
ഓ ശരി എന്നൽ